ഹലോ ആഹ് കേൾക്കുന്നുണ്ടോ
കേൾക്ക്ണ്ട് ആഹ്
എന്നാ വിശേഷൊക്കെ സുഖല്ലേ ആഹ് സുഖം ആഹ് പിന്നെ എന്തെടുക്കാ
എന്ത് ഏ
ഏഹ് എന്തെടുക്കാണ്
ആഹ് ഒന്നുംല്ല ഇവിട ഫോൺ വിളിക്ക
ആഹ് കുട്ടികളൊക്കെ
ആഹ് ഇല്ല ഞാന് പഠിക്കാണ് ഇല്ല പഠിക്കാണ്
എന്താ പഠിക്കണെ
ഞാന് ഇ
ഹലോ ഓ പ്ലസ് ടു ഓ പ്ലസ് ടു ഏത് വിഷയാണ് ആഹ് ഞാനിന്ന് കേൾക്കണ പറഞ്ഞോളൂ പ്ലസ് ടു ഏത് വിഷയ ഹലോ.
ഹലോ.
ആഹ് പ്ലസ്ടുവേ ഏത് വിഷയാണ്
ഹുമാനിറ്റീസ്
ഏതെടുത്ത് ഹുമാനിറ്റിസോ ഉം ഉം എന്തെങ്കിലും ഒരു തീരുമാനം കൊണ്ട്മാറ്റിവ സെഡ് ദ ആപ്പ് ഇതാണോ പിന്നെങ്ങാട്ട് എന്തേലും പഠിക്കണം
ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അങ്ങനെ
ആഹ് ശരി ശരിയാ. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. ഉം പിന്നെ വീട്ടിലൊക്കെ ആരൊക്കെ ഉള്ളെ? ഞാനിപ്പം വർക്കൊന്നും ചെയ്യുന്നില്ല. ആഹ് പിന്നെ?
ഹൗസ് വൈഫാവൂലേ?
ആഹ് ഹൗസ് വൈഫാ. അങ്ങനെ പണിയൊന്നൂല്ല്യാ. ഉമ്മ ഉപ്പ പിന്നെ ഒരു മകളൊള്ളോ ഒരു കുട്ടിയെള്ളോ?
അമ്മ അപ്പാ പിന്നെ എന്താ ഒരു കാക്ക മൂന്ന് അനിയന്.
ഓ
ആഹ് ആഹ്
അവിടെ ആരൊക്കെ ഉണ്ട്?
ആഹ് ആഹ്.
ആഹ്.
ആഹ് ആഹ് എന്തേ
അല്ല ആഹ് അംഗനവാടി നഴ്സറില് പോണ് തുടങ്ങിട്ടുള്ളൂ പഠിക്കാനിരിക്കാ തോന്നുമ്പോ പോകും അത്രേള്ളൂ.
ആഹ് ആഹ് ആഹ്.
ആഹ് ഉമ്മിയേ ഉം
ആഹ് ചായ ആഹ് കൃഷി ചെടികളോടി അങ്ങനെന്തങ്കിലൊക്കെ ഉണ്ടോ
ചെടികളൊക്കെ ഇഷ്ടാണ് പക്ഷെ ഇണ്ടാക്കല് കൃഷിയൊന്നും ഇല്ല
അപ്പം ഉം നനക്കലൊ
നനക്കലൊക്കെ എനിക്ക് ടൈമ് കിട്ടില്ല
ആഹ് ട്യൂഷനൊന്നുല്ലല്ലോലെ പ്ലസ് ടു ന്നൊക്കെ ട്യൂഷന് പോയണ്ടോ ആഹ് ആഹ് പറഞ്ഞോ ക്ലാസ് കഴിഞ്ഞപ്പത്തന്നെ ട്യൂഷനൊന്നും ഇല്ലല്ലോ പ്ലസ് വൺ ട്യൂഷൻ പോവാല് ആഹ് ഉം ആഹ് പിന്നെ ആഹ് ക്ലാസ്സ് കഴിയ്യുമ്പോ തന്നെ നല്ല ഒരു നേരാവൂല്ലേ
ആഹ് അഞ്ചര ആവും ഇവിടെ എത്താന് പിന്നെ ചായൊക്കെ കുടിച്ച് ആവുമ്പോത്തന്നെ ടൈമ് കഴിയ്യും ആറ് ആഹ് നാലരക്ക് വിടും ഞാൻ വീട്ടിലെത്തുമ്പോഴ്ത്തേന് അഞ്ചര ആകും
ആഹ് അപ്പൊ ഉം നല്ല ദൂരാണോ ബസ് കൊറേ ഉം
അല്ല ഒരു ബസ് കേറാനൊള്ളൂ അല്ല ഒരു ബസ്സ് കേറാനൊള്ളൂ നേരെ സ്കൂളിന്റെ മുന്നിലെറങ്ങും ചെയ്യും
ഉം കിട്ടാൻ ള്ളെ പണിയേക്കാരം ല്ലേ ബസ് ആഹ് കുട്ട്യാള് ഫുള്ള് പോയി കഴിയണ്ടേ ആ നിങ്ങളൊക്കായന്ന് അങ്ങനെന്നേനി ഇപ്പോ എത്ര ബസ്സിന് ഫീസ് വെരാ ബസ്സിനിപ്പൊ എത്രണ് ആ അതന്നെ ലൈൻ ബസ്സിനെന്നേ ഇപ്പ എത്രേണ്
ഞങ്ങള് അഞ്ചാ കൊടുക്കല്
ഉം
പിന്നെങ്ങട്ട് വരുമ്പോ സ്റ്റാൻഡ്ന്നാ കേറല് അപ്പൊ പത്ത് കൊടുക്കും
ആഹ് ഒരു ദിവസം പോയി പോരുമ്പോത്തിന് പതിനഞ്ച് അങ്ങനെന്നെ ആവൂലേ
ആഹ് ആഹ്
ഉം നാലുട്ട്യാളൊക്കെ വീട്ട്ന്ന് പോവാൻല്ലേ
അത് എത്ത ഒരാള് എന്താ പഠിക്കാണ് കാക്ക ഇവിടേണ് എന്താ പറയാ താമരശ്ശേരി അവിടെ നിന്ന് പഠിക്കാണ് ഡിഗ്രി സെ ക്കൻഡിയറ് അപ്പൊ ഓന്ക്ക് ആറു മാസം കൂടുമ്പഴാണ് ഇങ്ങനെ ഫീസ് ണ്ടാവാ
ആഹ്
പിന്നെ വല്യനിയന് ഓൻ ഇവടെ ഗവൺമെന്റ് സ്കൂളന്നേണ് അപ്പൊ ഓന് പ്ര ത്യേകിച്ച് നടന്ന് പോവാന്ള്ള ദൂരൊള്ളൂ ഉം പിന്നെ മറ്റൊൾക്ക് പിന്നെ എന്താ രണ്ടാള് ഒരാള് രണ്ടിലും ഒരാള് എൽ കെ ജി ആണ് അപ്പോൽക്ക് വണ്ടി പൈസേം ഒരാക്ക് ട്യൂഷൻ ഫീ ഒക്കെ വാണം
ആഹ് എൽ കെ ജി പിന്നെ ഒക്കെ വാണ്ടിവരുല്ലോ വാണ്ടി ട്യൂഷൻ ഫീ ഒക്കെ ആയിട്ട് ആഹ്
ആഹ് ആഹ്
അങ്ങനെയാവുമ്പോ ഉം അതൊരുതന്നെയാല്ലെ ഒക്കെ പ്പാന്റെന്നെന്നെ കിട്ടിട്ടും വേണ്ടേ ഒക്കെ പ്പാന്റെന്നെന്നെ കിട്ടിട്ടും വേണ്ടേ ആഹ് ഇവടെ എടുത്ത്ണ്ട് ഒരു വീട്ട ട്ട്ന്നങ്ങനെ പോവണത് ഒരു ദിവസം ഓൽക്ക് പൊറത്ത് പോ ഒരു കു ഒരു കുട്ട്യാള് ഒക്കപാടെ പോവുമ്പോൾ നൂറ് രൂപ വാണം അതും ചില്ലറന്നെ വാണം മൂന്ന് മൂ നാല് കുട്ട്യോളും നാല് ഭാഗത്ത്ക്കാണല്ലോ പോകുണേ.
ആഹ് ആഹ്
അങ്ങനെക്കെയ് ഉം
അങ്ങനാവുല്ലേ ആ
ഉം
കെത്യേട് ആണ്
ആഹ് ആഹ് പണ്ട് ഞാ
ഉം
രണ്ട് രൂപയൊള്ളെയ്ന് സ്കൂൾ ബസ്സിന് അങ്ങട്ടും ഇങ്ങട്ടും രണ്ട്. ആഹ്
ഇപ്പോ അഞ്ചന്നെ പറ്റ
അഞ്ച് രൂപായത് കൊറച്ച് കാലായിട്ടൊള്ളു ല്ലേ അഞ്ചു രൂപ ആയ
ആഹ് ഓൽക്ക് അഞ്ചെന്നെ പറ്റൂല പത്ത് കൊടുക്കണം ഞങ്ങളോട് പറയും പത്ത്ണ്ടെങ്കി കേറിയാമതീന്നൊക്കെ പറയും. പിന്നാണ് കേറും അയിറ്റളെ
ഉം അയ്ലൂടെ കെ എസ് ആർ ടി സി ഇണ്ടാവൂലെയ്ക്കൂലേ കെ എസ് ആർ ടി സി ഇണ്ടെങ്കി സുഖയ്ന് ഇപ്പൊ ഫ്രീ ആണല്ലോ പെൺകുട്ടിയാക്കൊക്കെ ആഹ്
ആഹ് ആഹ് കെ എസ് ആർ ടി സി ഈ റൂട്ടിലില്ല.
ഉം ഉം കെ എസ് ആർ ടി സി ഇല്ലാഞ്ഞിട്ട് പ്പ കുട്ട്യാള അ കെ എസ് ആർ ടി സി പോണ റൂട്ടില്ലേ അയ്ലില്ല പ്രൈവറ്റ് ബസ്സ് കുട്ട്യാളൊക്കെ കേറ്റും അയ‌ന്നെ ഓൽക്ക് കുട്ട്യാ ആൾക്കാര്ണ്ടാവൂല പെണ്ണുങ്ങളൊക്കെ ഒരുവിധം ഒക്കെ കെ എസ് ആർ ടി സി പോകും.
ആ ആഹ് ഇവടെന്നാല് പ്രൈവറ്റ് ബസ്സില് കുട്ട്യാളെ കേറ്റേല്ല കുട്ട്യാളെ കാണുമ്പോ ഓല് നിർത്താതെ പോകും അങ്ങനെണ്ടാവ
മ്മ് തന്നെ അത്ങ്ങനെ ഓൽക്ക് ബാക്കിള്ളോലെന്നെ കിട്ടീറ്റെ
ആഹ് ആഹ്
അതാണ് ന്തായാലും ഒരു ബുദ്ധിമുട്ടെന്നെ കുട്ടിയാളാണ്ട് പഠിച്ചങ്ങണ്ട് ഇ കാല എ കാ
നാട്ടാരക്കെ വിളിച്ച് തല്ലൊക്കെ ഇണ്ടാവുമ്പോളേ പിന്നെ കെയറ്റൊള്ളൂ.
ആ അത് പിന്നൊരാഴ്ച്ചല്ലേ ഇണ്ടാവൊള്ളൂ പിന്നിം ആദ്യത്തെ പോലെന്നെ പിന്നിയാവും ഓല് അങ്ങനെ
ആ പിന്നിയങ്ങനാവും പിന്നിം ഇങ്ങനെ ചൂടാവണം ആ അങ്ങനെ പിന്നിം ചൂടാവണം.
ആ അഹ് അത് ഞങ്ങള്ള്ള കാലം തൊട്ടേ അങ്ങനെ ആ അവര് ആ ആഴ്ച്ചക്കെ പിന്നെ നമ്മള് പറഞ്ഞ രീതിക്ക്ങ്ങനെ പോകും പിന്നിം ഓല് കാണ ഓലെഷ്ട്ടത്തിന് ആവണ്. മ്മ് ഇബടയ്
കാക്കാര് ഇങ്ങനെ സ്റ്റോപ്പിലിങ്ങനെ നിന്നരും അപ്പൊ പിന്നെ ഓല് ഓല് കേറാള്ളതായിരിച്ച് അങ്ങനെ നിർത്തും ഓല് കേറൊന്നുല്ല്യ ഇന്നാലും
ഉം
ഉം
അത് കൊറച്ചേരല്ലേ നടക്കൊള്ളു പിന്നിം ണ്ടാവൊല്ലോ ഇവ്ടൊക്കെ അങ്ങനെന്നേ ആണ് പഷേ ഞങ്ങക്കന്ന് മൂന്ന് രൂപ ഞങ്ങൾത് കേറ്റത്തിലേനി ബസ്ട്ടോ ഉം ഉം സ്കൂളെ അത് കേറ്റം കേറണെങ്കി മൂന്ന് രണ്ട് രൂപക്ക് അടീല് ഏ ന്ന ട്ടാ മൂന്നിനെന്നെ ഞങ്ങക്ക് അല്ല അഞ്ച് ആ അഞ്ചിനെന്നെ ഞങ്ങള് കേറൂല ഞങ്ങള്ന്നിട്ട് രണ്ടിന് അടീല് എർങ്ങും. ന്ന്ട്ടാ കേറ്റം ഒറ്റക്ക് കേറണം ഇങ്ങനെക്കെയ്ന് ഞങ്ങക്കൊക്കെ പ്പത്തെ കുട്ട്യൾതാലൊയ്ക്കുമ്പോ അത് പാവം തോന്നും ഞാ
ആഹ്
അഞ്ച് രൂപതൊക്കെ ഒരു വീട്ട്ന്ന് ഒരാക്കിപ്പത്ത അന്നത്തായിരിക്കുല്ലല്ലോ എല്ലത്തിനും തൊടുന്നേനൊക്കെ പൈസേ? ല്ലെ ബുക്കായാലും ഇതായാലും.
ബുക്കിനൊക്കെ നല്ല വെലേണ് ഓരോ ബുക്കിന് ഇരുന്നൂറൊക്കെ ഇണ്ട് ഒരു ടെസ്റ്റിന്.
ആ ടെസ്റ്റിനല്ല നോട്ടിന ങ്ങനെയന്നല്ലേ? ഇരുവത് രൂപക്കേന്നി പണ്ട് നോട്ടിന് ഉ ഞാ അങ്ങത്തെ വാങ്ങിയാൽ മ അത്ര കുട്ടിയാള് ഇണ്ടല്ലോ ല്ലേ?
ഉം
ആ നാലാൾക്കാർ കൂടി ഒരു കെട്ടാണ് വാങ്ങിയാ മതിയാവും.
ആ ആഹ്
ആഹ് ആഹ്
ആണ്
പിന്നെ.
പിന്നെ.
ചോറൊക്കെ ആയോ രാത്രികക്ക്
പിന്നെ വെയ്കുന്നേരം വീട്ന്റെ അട്ത്തൊന്നും ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ ഹലോ വെയ്കുന്നാരം വീട്ന്റെ അട്ത്ത് ഫ്രണ്ട്സൊന്നുല്ലെ ആഹ് ആണ്ടൊന്നും പോവലില്ലേ
ആഹ് ഇപ്പ അങ്ങനെ പോവലിലാ ആദ്യൊക്കെ പോവല്ണ്ടെയ്നി
എഹ് ഏഹ്
ഇപ്പൊ ഒക്കെ വേറെ വേറെ സ്കൂൾളായി അപ്പ അങ്ങനെ.
ങ്‌ ഹോ ന്നാലും ഞായറാഴ്ചയൊക്കെ പോവും ഞാ അഹ് ആഹ് പെര് വാടി ഇണ്ടാക്മ്പൊക്ക കൂടുവായിരിക്കും ല്ലേ
ആഹ് ആഹ് ഇവടെ ഞങ്ങൾ മദ്രസിലൊപ്പം പഠിച്ച ഫ്രണ്ട്സാള്ളഹ് അപ്പം മദ്രാസിലൊക്കെ. പെര് വാടി ഇണ്ടാവ്ബ ഒക്കെ ഒപ്പം കൂടും.
ആഹ് ആഹ്
ആഹ്
ഇങ്ങനെ കാര്യായിട്ട് മദ്രസ്ത്തെ എഹ് എന്തെനും പോവലെന്നെ അയിനാക്കാരം ല്ലേ കാണാൻ വേണ്ടി എന്നിട്ട് തമ്മില് കാണാ കെര്തിയാണ്ട്.
ആഹഹ് എല്ലാ മാസവും ഇണ്ടാവും എന്താ ആഹ് സ്വലാത്ത് ആഹ്
ആഹ് പിന്നെ മറ്റേതും ഇന്ത് ണ്ടോ എഹ് മ് എന്താപറയാ നിസ്ക്കാ എന്തേനു ഹത്തമ് തീർക്ക ഹത്തമുൽ ഖുർആന് ഇണ്ടാവൽല്ല. നിങ്ങളെ അവിടെക്കെണ്ട്ട്ടോ ഏഹ്
ഇല്ലാ
സ്വലാത്തോ
ഉം ആഹ് സെലാത്താ ഇണ്ടാവാ ആഹ് മജ്ലിസ്സ്നൂറ്
ആഹ്
അഹ് ആഹ്
ഇങ്ങളവ്ടെ മജ്‌ലിസുന്നൂറും പിന്നേ ഇന്ത്ല്ലെ എന്താ ഇഫു എന്താപ്പൊ ഞാപ്പൊ പർഞ്ഞിലെ ഹത്തമുൽ ഖുർആനും ഇണ്ടാവും ഓരോരുത്തര് ഓരോരോ ജ്യൂസ്ഹ് ആ നേരം കൊണ്ട് ഓതാ മഹ് ര്ബ് തൊട്ട് തൊടങ്ങും ഇശാഹ് കയ്യുമ്പോ ത്തിന് ഒരു ഹത്ത എഹ് ഹത്തമ് ഒര് ഹത്തമൊന്നും ആവൂലട്ടോ പ്പൊ എത്ര ആൾക്കാര് ഇണ്ടാവും ഓരോര് ത്തര് ഓരോ ജുസ്ഹ് ഓതുമ്പം അത്യാവശ്യം ആവൊല്ലോ അപ്പൊ അഹ് ഓതേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇശാഹ് നിസ്കാരം കഴിഞ്ഞിട്ട്. ഇത് മജ്‌ലിസ്സുന്നൂറ്. അങ്ങനെ അവ്ടെ ഒക്കെ ഇബടെക്കെ നട്ത്തല് ഏഹ് ട്ട് പിന്നെ എന്തെങ്കിലും പിന്നെ അഹ് കഴിഞ്ഞ്ട്ടൊരു ലേലം വിളിണ്ട്. അത് കയ്യാനാണോ പണി എന്ത് ചക്കാ, മാങ്ങ, തേങ്ങാർഞ്ഞ്ങ്ങാണ്ട് ആണ്ട് തൊടങ്ങും ആഹ് കോഴി ഓരോര്ത്തര് ഓരോന്ന് ആണ്ട് വിൾച്ച് വെര്നആക്കാരെയ്
അഹ് ആഹ് ആഹ് ആഹ് കേ ക്കെ ഇണ്ടോ ശേ രും ട്ടോ
ആഹ് ചിരുണി ഉണ്ടോ ഒക്കെ കഴിയുമ്പോ അധികം ചോറ തന്നെ ഉണ്ടാവില്ല ഓരോരുത്തരും നീർച്ചിരിുന്ന ആക്കാരും ചോറ് ആഹ് ജോറന്നെ ഉം, നമ